ഓ-
ഹലോ-
എന്തൊക്കെയുണ്ട് സുഖായിട്ടിരിക്കുനോ-
ഓഹ് സുഖാണ് എന്താ- ചോറെക്കെ തിന്നോ?
ആഹ് ചോറൊക്കെ കഴിച്ച്-
ആഹ് -
കഴിച്ചോ?
ആഹ് കഴിച്ചു-
സ്പെഷ്യല് വല്ലോം ഉണ്ടായിരുന്നോ അതോ -
ഇല്ല ഇന്ന് ഒന്നു എല്ലാം ഇല്ല ചക്ക കൂട്ടാനും- ചോറും പിന്നെ മന്പയർ ഉപേരിയും ഉണ്ടായിന് അയെന്ന ഞാൻ മാത്രേ ഉള്ളൂ അപ്പ പിന്നെ അതൊക്കെ മതി വിചാരിച്ചു-
ഉള്ളോ വേറെ ആഹ് കൽ മാരേജ് കഴിഞ്ഞ ഇന്നോ?
ആഹ് മാരേജ് കഴിഞ്ഞ് മക്കള് സ്കൂളിൽ പോയതാണ്-
ആഹ് ആഹ്
പിന്നെ ഹസ്ബൻ്റ് ജോലിക്ക് പോയതാ പിന്നെ-
പിന്നെ ഒറ്റക്കുളായത് കൊണ്ട് അതൊക്കെ തന്നെ ധാരാളം-
പിന്നെന്താ വലിയ മോൻ ഏഴിലാ രണ്ടാമത്തൊൻ നാലില് ചെറുത് പിന്നെ അംഗൻവാടിയിലാണ്
ആഹ് മൂന്നു പേരില്ലിയോ അംഗവാടി പോവുന്നതിന് കൊഴപ്പൊന്നില്ലേ?
ഇല്ല കൊഴപ്പം ഒന്നുമില്ല ഇപ്പ ദേ പോയില്ലേനി പനി അയോണ്ടേ-
ആണോ? ഓ
ഉം ഒരാഴ്ച വരേ പോയില്ല പനിയായിൻ ഇന്നാ പോണത് ശരിക്ക്- മാറിയിട്ട് ഇന്ന് വല്യ മടിയുണ്ട് ഇതുവരെ പോവാത്തോണ്ട്- ഞാൻ പോണില്ലന്നൊക്കെ പറഞ്ഞിന് പിന്നെ
ഉം.
ഇവിടെ നിന്നാൽ അങ്ങനെ കളിച് ഒന്ന് തല പൊന്തി അങ്ങനെ കളിച്ചോണ്ട് ന ടുക്കും അവിടെ ആവൂമ്പോ കുറച്ചൊരു ഓല് കൊടുക്കണ ഫുഡും എന്തൊക്കെ ആയിട്ട് അങ്ങനെ നിന്നോള്ളു
കുഞ്ഞുങ്ങൾക്ക് പനി വന്നാ അങ്ങ് നിർബന്ധവാ കഷ്ടം ഇപ്പോൾത്തേ ഉം
പിന്നെ അങ്ങനെ എടുത്തോണ്ടിരിക്കണം നമ്മൾ ഓലെ ഓലെ ഒന്നിന്നും നമ്മളെ ചെയ്യാൻ സമയക്കൂല ഓനങ്ങനെ എടുത്തൊണ്ട് നടക്കണം.
ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നോ?
ആ കൊണ്ടുപോയി രണ്ട് വട്ടം കാണിച്ച്ണ് പനി മാറാഞ്ഞിട്ടെ കൊഴപ്പൊന്നുല്ല ഇപ്പ ഇന്ന് നോർമല ആണ് ഇപ്പ പനിയൊന്നും ഇല്ല
ചുമയൊന്നും ഇല്ലല്ലോ?
ചുമ ഇപ്പഅങ്ങ് മാറി പിന്നെ ചുമങ്ങനെ വരുന്നത്
ഉം അയ്യോ എനിക്ക് ഇത് കണക്ക് കഴിഞ്ഞ ആഴ്ച മൊത്തവും പനിയായിരുന്നു. പനി വന്നങ്ങ് ചുമ ഒരു രക്ഷയും ഇല്ലായിരുന്നു.
ആഹ് ഇങ്ങട്ട് സുഖമില്ല ഇപ്പം ആഹ ആഹ ആഹ ആഹ് ആഹ്
ഉ എന്തായാലും മക്കൾക്കൊന്നും പിടിപെട്ടില്ല
ഇവിടെ വല്യോന ആദ്യം ഉണ്ടായത് ഓന് ഒരാഴ്ച സ്കൂൾ പോയിട്ടില്ല.
പോയിതാ ഉ
പിന്നെയാണ് മറ്റൊന് ഉണ്ടായത് ഒരാക്ക്ണ്ടായ പിന്നെ ഉണ്ടാവും.
സ്കൂളിലൊക്കെ പോയി വേറെ പിള്ളേർക്കൊക്കെ കാണും പനി
ആഹ അതാണ് സ്കൂൾ ലീവാണ് ആലോച ച എടാങ്ങാറാണ് പനി ആയണ്ട് പിന്നെ വൈകി അല്ലെ പോവാണ് തീരെ റസ്റ്റെനി പറഞ്ഞീൻ ഓര്
ആഹ് ഹ ഹ ഹ ഉം ഇവിടെ ഉണ്ട് അംഗനവാടി പോന്ന ഒരാള് പോയി അംഗനവാടിയില് ഇലയാൾ അഗനവാടിയിലും മൂത്ത മോൻ രണ്ടാം ക്ലാസ്സില്
ആഹ്
പിന്നെ വേറെന്തൊക്കെയ
ടാ
ആ സ്വന്തം വീടാ ഹസ്‌ബൻ്റിൻ്റെ ഹസ്‌ബൻ്റിൻ്റെ ഉം പിന്നെ
പിന്നെ മഴ ഉണ്ടോ?
അയ്യോ മഴയില്ല രണ്ടു ദിവസം കൊണ്ട് നല്ല വെയിൽ അതുകൊണ്ട് ഡ്രസ്സ് എല്ലാം ഉണങ്ങി.
ഏ ഇവിടെൊക്കെ നല്ല മഴ ഇന്ന്പ്പ നല്ല കാറ്റു മഴ
ആണോ അയ്യോ ഇവിടെ മഴഇല്ലല്ലോ ഇവിടെ പൊള്ളുന്ന വെയിൽ
മയ ആവു പേടിച്ച് നമ്മള് ഒറ്റകാവുമ്പോ നമുക്കൊരു പേടിയാണല്ലോ കാട്ടങ്ങടിച്ചിട്ട് ഞാൻ വിചാരിച്ചു എന്തോ ആ കാറ്റ്
ആഹ്
അകതിരിക്കാനും വയ്യ അകത്തിരിക്കാനും വെയ്യാ പുറത്തിറങ്ങാനും വെയ്യാ
ഉം ഉം
മരങ്ങളൊക്കെ ഉണ്ട് അത് ആലോചിച്ചിട്ടാ പേടി മരക്കെ വീയോ എന്നുള്ളൊരു പേടി അതും ഉണ്ടായിന്
ഉ ഉ ഉ ഉ ഇവിടെ ഉണ്ടായിരുന്ന വീടിന്റെ ഇവിടെ വീടിന് അപ്പുറവുംഇപ്പറവും ഒക്കെ റബ്ബർണ്ടായിരുന്നു അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം മഴ പെയ്തപ്പം ഒടിഞ്ഞു വീണ് ആ പിന്നെ അങ് മുറിച്ചു പിന്നെ അങ്ങ് മുറിച്ച്
ആഹ്
അപ്പറത്തുപ്പുറത്തും ഒക്ക വീട്ണ്ടായ തോണ്ട് ചിലപ്പോ റെ വീണ്ട മണ്ടക്കട്ടൊ പ്രശ്നം വരില്ല അത് പിന്നെ അങ്ങ് മുറിച്ച് അതുകൊണ്ട് ഇപ്പൊ പേടിക്കണ്ട.
ആഹ് കാറ്റ് വരുബ പേടിച്ചണം ഇവിടെ ഒരു തെങ്ങണ്ട് നമ്മൾതെല്ലാ അപ്രത്തുള്ളതാണ് പേടിയാണ് നമ്മുക്ക് ഇങ്ങനെ വേജാറാണ്
ആഹ്
കാറ്റടിക്കുമ്പോത്തിന്
ഒക്കെ പേടിയാ ആഹ് പേടിയാ
ഇന്ന് എന്തെനു സ്പെഷല്
സ്പെഷ്യൽ ഒന്നുല്ലടാ മീൻ ചൂരക്കറി ഉണ്ടാരുന്നു പിന്നെ രസം വെച്ച് പിന്നെ കോവക്കാ മെഴുക്കുപുരട്ടി മൂന്നേ ഒള്ളാരുന്നു മ മോളങ്ങ് പോയല്ലൊ സ്കൂളും പോയി മോക്ക് രസാഇഷ്ടവാ
ആഹ്
ആഹ് ഇഷ്ടംപോലെ ചോറങ്ങ് കഴി
ഏഹ് സ്കൂളിൽക്ക് ചോറ് കൊണ്ടോണോ
ആഹ് ചോറു കൊണ്ടോവും മോള്
ആഹ് ആഹ്
പിന്നെ എനിക്ക് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്ടാ അപ്പം എനിക്ക് നൈറ്റ്ഡ്യൂട്ടിയാ ഇന്ന് ഹോസ്പിറ്റലാ വർക്ക് ചെയ്യുന്നേ ആഹ് അപ്പം നൈറ്റാരുന്നു അപ്പ അത് കഴിഞ്ഞ് എട്ടര ആയപ്പോ വന്നതാ രാവിലെ
ഏഹ് പിന്നെ ഒറങ്ങിയോ പിന്നെ
ഓഹ് ഇല്ല ഇച്ചിരി നേരം ഒറങ്ങണം ഇനി ഒറങ്ങണം അഞ്ചരയാകുമ്പൊ ഇനി വൈട്ട് വീണ്ടും പോണം അഞ്ചരയ്ക്ക് പോണം ഇച്ചിരി കഴിയുമ്പോ മൂന്നുമൂന്നര ആകുമ്പോ മോള് വരും
എന്തോ
ആഹ്
ഉം
ആഹ് മോള് മോളെ കൂട്ടാ പോണ്ടേ
ആഹ് അല്ല ബസ് സ്കൂൾ ബസ് ഒണ്ടല്ലോ അവളിങ്ങ് വന്നോളും ഇവിടെ കൊണ്ട് എറക്കുവല്ലോ
ആഹ് ആഹ്
പിന്നെ മോനെപ്പോയി അംഗനവാടീന്ന് വിളിക്കണം ആഹ് അത് വിളിക്കണം അത് ഇവടുന്ന് അഞ്ച് മിനി റ്റ് പോയാ മതി ആഹ് അതുപിന്നെ മൂന്നര ആവുമ്പോഴത്തേന് പോയി അങ്ങ് വിളിക്കണം
ഉം
ഉം പിന്നെ അംഗനവാടി പോന്ന ആള് അക്ഷരൊക്കെ പഠിച്ചോ
ഇല്ല വല്യ കൊഴപ്പൊന്നുവില്ല ആഹ് ഭ ആഹ് ഭക്ഷണം കഴിച്ചു എല്ലാം കഴിക്കൊന്നില്ല എന്നാലും
ഉം ഉം ബില്ലാരെ കഴിപ്പിക്കുന്നതാ പാട്
പിന്നെ ഓന് ഇഷ്ട കഴിക്കാനൊക്കെ ഇഷ്ടാ ഓന് ഇഷ്ടള്ളതാണെങ്കിലോ ക്കേ കഴിക്കും ആഹ് അല്ലെങ്കി ദോശ നല്ല ഇഷ്ടാ അപ്പോപ്പാ നമ്മള് പത്തിരിയോ വേറെ എന്തെങ്കിലൊക്കെ ണ്ടാക്കിയാല് ഇന്ന്താണോ ഉണ്ടാക്കിയെത് ചോ ഓന് ഇഷ്ടം ദോശയാണ് ദോശ ഇണ്ടാക്കി കൂടെനോ ചോദി പോവാ
എന്നാലും മറ്റേ കയിക്കുലാ അങ്ങനൊന്നൂല്ല എന്നാലും ഓഹ് ഒരു ക ക്കണേന് ഒരു ഇണ്ടാവല്ലോ അത്ര ഓല് കൊണ്ട് കഴിക്കും അങ്ങനെ
ഉം ഇവടത്തെ ആക്കെ എരിവൊന്നും വേണ്ട മോന് എരിവ് വേണ്ടേ വേണ്ട ഇയാക്ക് എരിവ് ഇഷ് ട്ടവല്ല അയിന് മോരോ തോരനോ അങ്ങനെ എന്തെങ്കിലോക്കെ ഉണ്ടെങ്കി അയാക്കത് മതി
ആഹ് ഇവിടതൊന്നും പ്രശ്നല്ല എരിവൊക്കെ നല്ലോം കൂട്ടും എരിവ്
ഉം
കറി വേണം എന്നാല് രാവിലെ നമ്മൾ അഥവാ കറി ഉണ്ടാക്കിയില്ലെങ്കില് ഇവര്പിന്നെ കരയും
ആഹ്
കറി വേണംന്ന് പറഞ്ഞിട്ട്
ഉം പക്ഷെ മോക്ക് കറി വേണം കേട്ട അവൾക്ക് നല്ല എരിവുള്ള കറി മീൻ കറി ഒക്കെ ആണെങ്കിലും വരുവാ മീനിന്റെ ക പീസ് വേണ്ട അതിന്റെ ഗ്രേവി മാത്രം. ചോർണ്ണ മണ്ടക്ക് ഒഴിച്ചിട്ട് തിന്നാൻ ഭയങ്കര ഇഷ്ടവാ
ഉം
ചിക്കനും ഒക്കെ ആയാലും ഓക്ക് കൊഴപ്പല്ല ഓളങ്ങ് തിന്നോളും പക്ഷെയാൾക്ക് തിരിച്ചാ
ഉം കൃഷിയൊക്കെ ഇണ്ടോ വീട്ടില്.
കൃഷി തോനെയൊന്നും ഇല്ലടാ ലേശം നമ്മ പച്ചമുളക് പിന്നെ ഉണ്ടമുളക് കറിയാപ്പില പിന്നെ ചീനി ചേമ്പ് അങ്ങനെയൊക്കയുള്ള കുറച്ച് അതൊക്കെ ഒള്ളു കുറച്ച് വാഴ അതൊക്കെ.
ആഹ എല്ലോടത്തും ആക്കന്നെ
അത് തന്നെ. ഹമ്മ്മ്
കറിപ്പില
ഉം പിന്നെ നമ്മൾ ഈ പച്ചക്കറി അരിഞ്ഞിട്ട് വേസ്റ്റ് കൊണ്ട് കളയ്പ്പോ അതിൽന്ന് കിളർക്ക്‌ അതീന്നു ചുവന്ന മത്തങ്ങ അങ്ങനൊക്കെ
ഉണ്ടാ ആഹ് അതിവിടെയുണ്ട് കുമ്പളങ്ങ ണ്ടായിന് ഇവിടെ ഉം ഇപ്പ എന്തോന്നന്ന് ണ്ടാവണ്ട് ഒരു വള്ളിണ്ടവിടെ കായയൊന്നും ഉണ്ടായിട്ടില്ല
ഇല്ല ഉം റമ്പൂട്ടാനൊക്കെ ഉണ്ടോ?
ആ റംബൂട്ടാൻ ഉണ്ടായിനി ഈ പ്രാവശ്യം ഫസ്റ്റ് ആയിട്ട്ണ്ടായതാ റംബുട്ടാൻ
തോനെണ്ടോ
കൊറച്ചേള്ളൂ ഫസ്റ്റ് ആയപ്പോ കൊറച്ചേ ഉണ്ടായിട്ടുള്ളൂ ഫസ്റ്റില് കായ്ക്കാണ്
ആഹ് ആ ആ
അതോന്നോ കുറച്ചേ നമ്മക്ക ഉള്ളതന്നെ ഉണ്ടായിട്ടുള്ളു.
ഉള്ളത് എന്റെ വീട്ടിൽ നിൽപ്പുണ്ട് ശെരിക്കുണ്ട് ഇഷ്ടം പോലെ എന്റെ വീട്ടില് തിരുപ്പാഴത്തിന്റെമ്മോ ഇഷ്ടംപോലെ ഇപ്പൊ ഒരു മൂന്നാലഞ്ചു വർഷം കൊണ്ടാടോ പിടിക്കില്ല
ആഹ് ഫസ്റ്റ്ലാവുമ്പോ കൊറയർക്കുല്ലേ
ആണ് പക്ഷെ ഉണ്ടായി ഉണ്ടായി വരുമ്പോഴും കുറയും ഇപ്പ അവിടെ കുറഞ്ഞു കുറഞ്ഞ് വരുവാ
ഏഹ്
ആ മര ഇതാവുന്നെനുസരിച്ച് കൊറയുവല്ലോ ഉം ഉം അവിടയും കുറഞ്ഞു വന്നു പക്ഷെ കൊഞ്ഞുന്നാളി കുറച്ച് വീട്ടിൽന്ന് കൊണ്ടുവന്നായിരുന്നു ഇനി അമ്മ പറയും നമ്മള് ചെല്ല് കുറച്ച് പിച്ചി ക്കൊണ്ട് പോകവാൻ പറയും ഞാൻ പറഞ്ഞ സമയമില്ല ഹും ഹും യ്യോ
കൊറെ ആയ വർക്കക്കെയല് ഒടുങ്ങിട്ട്
ആ ഒരു വർഷം.
ആഹ്‌
മ്മ് കൊറെയൊള്ളൂ
ആഹ്
ആഹ് രണ്ടു പേരുടെയും ഇതൊക്കെ കഴിഞ്ഞപ്പത്തിന് മോന്റെ ഏഹ് ഇതൊക്കെ അംഗനവാടീലെ ക്കെ ആയിക്കഴിഞ്ഞതിന് ശേഷാ ഞാൻ പോവാൻ തൊടങ്ങിയെ
ആഹ് ആഹ്.
അല്ലാതെ നടക്കത്തി
ആഹ് അല്ല പിള്ളേര് ഉണ്ടാവുമ്പോ കഴിയൂലെ
അല്ല
ഓല് സ്കൂളില് പോയി തൊടങ്ങിയെങ്കിലെ നമ്മക്കൊന്തിനും പോവാനിങ്ങനെ കഴിയൊ
ആഹ് ആന്നാന്നാന്നു ഉം ഇനിയിപ്പം രണ്ടു പേരും ഇനിയിപ്പം വൈകിട്ട് ഇനി പോണം
ആഹ അപ്പൊ ആര നോക്ക വീട്ടില് ആളുണ്ടാവോ
ഉണ്ട്ണ്ട് ഹസ്ബൻഡും അച്ഛനും അമ്മയുണ്ട് നോക്കിക്കോളും ഉം അതെല്ലാം ആക്കി വെച്ചിട്ട് പോവും പിറ്റേന്ന് മോക്ക് സ്കൂളിൽ പോകാനുള്ള യൂണിഫോമും ഡ്രസ്സും എല്ലാം തേച്ച് അയൺ ചെയ്ത് വെച്ചിട്ടൊക്കെ പോവും പിന്നെ എളുപ്പൊണ്ടല്ലോ
ആഹ് രാത്രിയപ്പ ഫുഡ്‌ നിങ്ങള് അവിടുന്ന് കഴിക്കുവാരിക്കുല്ലേ
അല്ല ഞാൻ ഇവിടുന്നു കൊണ്ടുപോവും
ആഹ്
ഉം അവിടന്ന് ക്യാന്റീനൊണ്ട് പക്ഷെ അവിടെ ഓഹ് അത്രയ്ക്ക് നല്ല ഫുഡ്ഡൊന്നും ഒന്നും അല്ല ഉം അതുകൊണ്ട് ഞാൻ പിന്നെ ഇവിടുന്ന് കൊണ്ടു പോകും ചോറ് ഹലോ കേക്കാവോ ഹലോ